ഹലോ കേക്കണ്ടോ
ആ കേൾക്കണ്ട്
ഒക്കടെ വിശേഷങ്ങളൊക്കെ കടം പറഞ്ഞാ ഒരുങ്ങ
അല്ല കർകാന ആയിട്ടില ചൂടല്ലേ അപ്പൊ ഇവിടെ ഇങ്ങനെ കാറ്റി കൊണ്ട് പുറത്ത
ആഹ് പറയന്നല്ലോ നല്ല മഴൊക്കെ പെയ്തി നിന്ന് ചെ ചൂടണന്ന് ക്ലൗത്ത് ഒന്നും ഇരിക്കാ
ഇന്നലെ എങ്ങട്ട് പെയ്തു ണ്ടായ
ഏ ഇവി നല്ല മയന നാലുമണി തുടങ്ങിയിട്ട് രാത്രി വെരേ മരിത് വെരെ വെരേ വാ പയനനി
ഏതില് വന്നീനിട്ടോഷ നല്ല മയ മയക്കാറൊക്കെ നല്ലോം വന്നീനി അപ്പോ ഞാൻ ഇപ്പ പെയ്യയ്ക്കും കരുതി.
ചെലോടത്ത് ആ ചെലോടത്ത്ന്ന് പെയ്തീലന്നൊക്കെ പറഞ്ഞേട്ടു. ചെലോ സ്ഥലത്തൊ
ആഹ് ഞാനത് പൊ ആ ഇവിടെ ആകൊരുമഴേ തീറ്റൊള്ളൂ
ഒരു മയ ച്ചു മഴ രണ്ടീസം മുന്നേ പെയ്തു
ആഹ് കൈ വ്യാ ആ അതെ ട്ടീട്ടുള്ളൂ പിന്നെ കിട്ടീട്ടില്ല.
കിട്ടീട്ടില്ല
വെള്ളത്തിനൊക്കെ
ഇവിടെ നല്ല മഴേ രു മക്കള് വെള്ളോ അവിടെ വെള്ളണ്ട്
ആഹ് ആ മക്കക്കൊക്കെ മഴ കാ ണ്ടാവുമ്പോ നല്ല രസ് കാരല്ലേ പൊറത്ത്ക്ക് ഒക്കെ ഇറങ്ങി കളി
ഹോ മക്കളാ മഴ പെയ്ത അപ്പോ ഇറങ്ങിയതാ പൊറത്ത് ക്ക് പിന്നെ മഴ കയിഞ്ഞേരാ കെയറിയും മറ്റേ ഇടിയാളൊന്നും ഇല്യാ ത്തോണ്ട് സ്പറ്റി മഴ സ്സ് കളിക്യേം പോള് ഓല് സെ ഓടി കളിച്ചോണ്ടു ന്നാ പിന്നെ കളിച്ചോട്ടെ വിചാരിച്ചു എന്തെങ്കിലും ക്ക് പെയ്ത മഴയല്ലേ
ആഹ് അതന്നെ ഇപ്പ ചൂടും ചൂടൊക്കെ പൊന്തിക്കൊണ്ടല്ലേ ട്യാകൊക്കെ
ചൂടുകുരൊന്നും അങ്ങനെ പൊന്തീട്ടൊന്നൂല്ല ക്ഷെ വിങ്ങലാണ് ഭയങ്കര വിങ്ങലാ
ആഹ് വിങ്ങലാണ് ഏസീണ്ടാ വീട്ടില്?
ഏഹ് ആ ഏസി ഇണ്ട് ഒരു റൂമിലേസിണ്ട് എല്ലാരും രാത്രിപിന്നെ അയി ല് അങ്ങോട്ട് പോയി കെടക്കെല്ലാരും. എല്ലാരും ഇപ്പൊ ഒരു റൂമിലാ ഈ ചൂടത്തേ.
ആഹ് പിന്നെ ഇപ്പ ജനവാതിലൊന്നും തുറന്നിട്ട് കെടക്കാനും ധൈര്യല്ലല്ലോ ഇപ്പോ ഓരോന്ന് കേക്കല്ലേ ഉം വീടൊക്കെ വീടിന്റെടുത്ത് ആഹ് മരങ്ങളൊക്കെ ഇണ്ടെങ്കി അധികം പേടിയാ.
മരങ്ങളൊ ആ അധികം മഴയൊന്നും ഇല്ലെങ്കിലും പേടിയാണ് എങ്ങനെയെങ്കിലും ഒരു തണുപ്പിന്റെ ഇത് കണ്ടാണ്
ആ വരും ഉം ഇവിടെ ഒരീസം ഞാൻ തുറന്നിട്ടു മോക്ക് പെരും പേടി ഉം തന്നെ ഞമ്മക്ക് ഞമ്മളൊക്കെ കരുതും കുട്ട്യാളൊക്കെ ഈ പുറത്തൊക്കെ കളി കളി ക്കുമ്പളേ ഒലൊന്നും ശ്രദ്ധിക്കൂലല്ലോ അതാണ് പേടി.
ഭയങ്കര പേടിയാ പൊറത്തിറങ്ങിയാ വെയിലും ഇങ്ങനത്തെ ജന്തുക്കളും. പേടിയാണ് മനുസന് ഇപ്പോ ഔടക്കും ഇറങ്ങാൻ പണ്ടൊക്കെ വെക്കേഷൻലൊക്കെ കളി ക്കാൻ പോവാത്ത സ്ഥലങ്ങളില്ല.
ഇല്ല. ഓൾ
വെക്കേഷന് സ്കൂൾ തൊർക്കണത് അറ്യല് ആ തലേന്ന് ആ നാളെ സ്കൂൾ തൊർക്കാ. അതുവരെ കളീലങ്ങട് മുഴികലാ.
അതന്നെ ഇക്കുറി പിന്നെ ഇഞ്ഞ് തൊർക്ണതീക്ക് പെരുന്നാളും ഒക്കെ പാടല്ലേ ഇക്കുറികത്തെ തൊർക്കലേ പെരുന്നാൾ പെരുന്നാളിന്റെതും
പെരുന്നാൾ കഴിഞ്ഞിട്ട് സ്കൂള് തൊർക്കാ. നാലീസം കഴിഞ്ഞിട്ട് ഇപ്പ സ്കൂളും തൊർ ക്കുലേ
ആ ആ പെരുന്നാൾക്ക് ശരിക്ക്നും അല്ലയ്ല് തീല് വിര്ന്നോണത് കയ്യൂല
കയീല
ഉം
സ്കൂള് തൊർന്ന്. ഡ്രസ്സ് ഇട്ക്കണം ഡ്രസ്സ് പെരുന്നാൾക്ക് ഡ്രസ് യൂണിഫോമ
യൂണിഫോം ആ എല്ലാ ചെലവും ആ ഒപ്പാണ് എല്ലാ ചെലവും ഞങ്ങള് പിന്നെ കൊറച്ച് യൂണി ബുക്കൊക്കെ വാങ്ങി ഞൊക്കെപ്പാട ഒന്നായിട്ടാകുമ്പോ ബുദ്ധിമുട്ടാണ്ട്
ആ നോട്ട്ബുക്ക് അല്ലെ ഗവൺമെന് പഠിക്കണെ
അല്ല ഓല് പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് ആണ് അറി അപ്പഞ് എന്നാലും വേണം ചെലവ് ഒക്കപ്പാടെ ഉണ്ടാവുവല്ലോ
വേഗായിട്ടും വണ്ടിയിലാണ് പോ പോണ പറഞ്ഞിട്ട്
ആഹ് അത് പറയുംന്റെ ഹസ്ബൻ്റ് കോട വാങ്ങണ്ട അവര് വണ്ടീലല്ലേറി വണ്ടീന്ന് ഇറങ്ങിയാണ്ട് സ്കൂൾക്ക് കയറണം വീട്ടിന്ന് വീട്ടി ആ ടൈമില് കൊള്ളലെ
ആ അതാണേ വീട്ടിക്ക് കയറുമ്പഴും സ്കൂളിന് പുറത്ത് ഇറങ്ങണെങ്കിലോ അപ്പം മഴ സമയത്ത് ഒക്കെ ആണെങ്കി അ
ആഹ് ചെലപ്പോ സ്കൂള് വിടണ നേരത്തോ അല്ലെങ്കി നമ്മള് പോകണ നേരത്തൊക്കെ പെരുംമഴ ചെറു
കൊട പിന്നെ മദ്രസ മദ്രസ്ക്ക് മദ്രസ്ക്ക് പിന്നെ വണ്ടി ഒന്നും ഉണ്ടാവി നടന്നന്നെ പോണ്ടേ അവി പിന്നെ കൊട നിർബന്ധല്ലേ
അ
ഇങ്ങനെ കാറിനും ബസ്സിനൊന്നും പോവുല്ലല്ലോ അല്ലെങ്കി പിന്നെ റെയിൻകോട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് പറ്റും
ആ അങ്ങനെ ഇനി കഴിഞ്ഞൂറി ഞങ്ങള് പോയിനത് അവറയിലാറല്ല കൊടന്നെയ അത് നനഞ്ഞാല് അതും ഇതാക്കാനും കതിയടാണ്
അത് ഒണക്കി ഇടാണെങ്കി പിറ്റേന്നൊക്കൊക്കൊ ഒണങ്ങൂല്ല
ഇനിക്കുറി ഏതായാലും ഒരു കൊട വാങ്ങണം പറയ് ഉം
എല്ലതും വാങ്ങണം എല്ലതും കൂട ഒപ്പളാ വരുന്നത്
വർത്താനം പറഞ്ഞ കണ്ട അങ്ങനെ
ആഹ് എന്തേ പറ്റിയത അല്ലേ ചെലപ്പോ അങ്ങനെ ഏ കോള് ക
അ അഹ എന്നിട്ട് എന്തിപ്പം നമ്മള് പറഞ്ഞീനി മാങ്ങ
മാങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കും പിന്നെ പുളിയാന്നാ പുളിശ്ശേരി വെ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഹിന്ദുസെൾ നാലോ കഴിക്കൂലെ അതൊക്കെ
അത് പ പൈത്തമാങ്ങോണ്ടാണ് ഇണ്ടാക്കാ
ആ പഴത്ത വാങ്ങണം ഉണ്ടാക്കാ വലിയ പണിയൊന്നുല്ല ആ നല്ല റിസ രസ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല
ഏ അതെങ്ങനെ ഇണ്ടാക്കിയേ ഏ എങ്ങനെയിണ്ടാക്കിയത്
അത് ഇണ്ടാക്കിയത് മാങ്ങ ഒന്ന് ഏ പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പിഞ്ഞെടുത്ത് പിന്നെ തൈരും തേങ്ങണ്ടല്ലോ തേങ്ങക്ക് ചെറിയ തൈരും തേങ്ങേ ചെറിയു ള്ളിയും വെളുത്തുള്ളിയൊക്കിട്ടൊന്ന്‌ ഏ നല്ല ജീരകൊക്കെ നല്ലോണന്നങ്ങാണ്ട് അരച്ചെടുത്താ മാങ്ങ വെന്തേക്കാണ്ട് ഒഴിച്ചെടുത്ത് പിന്നെ കാടകോം കരിവെ പിന്നലേം വറ്റല് മുളക് ഇട്ട്കാണ്ട്ഒന്നണ്ട് വറവിടാ അത്രേള്ളൂ. ഞാന് ഇങ്ങനെ മൊബൈൽ ഇത് കണ്ടാണ്ടുണ്ടാക്കണ വീഡിയോ അതെ ഞാൻ കഴിച്ചത് ൻക്കത് ഉണ്ടാക്കണ്ടെന്നറിയില്ലെന്നു ചേലാരിവിടെ കഴി ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല
ല്ലെ രുചി എങ്ങനെയാണ് എങ്ങനെഈ പുളി ഉപ്പോ
അത് ഞമ്മള ചക്ക കൂട്ടാൻ തിന്നൂലേ നല്ല ജീരകം ഇട്ട് അരച്ചാണ്ടൊക്കെ തിന്നണേ ആ ഒരു ചൊവ്വേക്കാണ് ആ നല്ല ചെറിയൊരു പൗത്ത ചക്ക ഒരു മധുരവെ ത്ത ചക്ക മ്മള് കൊ ത്താച്ച അങ്ങനെ
ആ അങ്ങനെയക്കാറല്ലേ ആ പക്ഷെ ചെലോലൊക്കെ ഇങ്ങനെ ഫോണിലൊക്കെ ഞാൻ കാൺണട്ടോ കാട്ടണ കണ്ടാലേ നല്ല രസ കഴിക്കണ കണ്ടാല്
ആ നല്ല അതേ പോലെ ഉണ്ടാക്കിട്ട് ഇവിടെ ഒറ്റ കുട്ടിക്കും റ്റില്ല, പിന്നെ ഞാൻ ഫ്രിഡ്ജ് വെച്ചാണ്ടക്ക ങ്ങനെ, തയാലും ണ്ടാക്കിയതല്ലേ. കൊറത്തുണ്ടാക്കിയിട്ടുള്ളൂ, രണ്ടു ദിവസം വെ സാന ഒഴിവാക്കിഞാൻ.
ഏഹ്, ഇച്ച അല്ലെങ്കിലിൽ ഇപ്പ കുറഞ്ഞ പോക്കുള്ള ചക്കച്ചാലം ഒന്നും ഇഷ്ടല്ല മധുരം കയറിയാൽ എനിക്കിഷ്ടല്ല. കൂട്ടാനൊക്കെആവുമ്പോ അത് എരും പു വാണ്ടേ മധുരം ഇണ്ടായ ഇൻക്ക് വല്യ ആ നല്ല എരൂലും
ചക്ക പച്ചച്ചക്ക കിട്ടിയാല് പൊരിക്കക്കെ ചെയ്യും, അങ്ങനെ ച്ചാല് ചക്ക നല്ലോ ഏ ചൊള മാത്രം ചൊള മാത്രം കുരു കൊഴിവാക്കിട്ട് നീളത്തി ങ്ങനെ അരിഞ്ഞിട്ത്തിട്ട് പിന്നെ ഒന്നും ചെയ്യണ്ട, എണ്ണ ചട്ടിൽ ചൂടായ സമയത്ത് നമ്മള ആ, പൊരിക്കട ചക്കക ഇട്ട് കൊടുക്ക ന്നും തേക്കണ്ട എന്നിട്ട് മഞ്ഞൾപ്പൊടിയ ഉപ്പിന്റെ വെള്ളണ്ടല്ലോ, അയ്ക്ക് അയ്‌ന്റെ മുകൾക്കൂടെ ഒഴിച്ചോട്ത്താല് ആഹ് പോര്ച്ചേക്കല്ല അപ്പ ഈ എണ്ണയ്ക്ക് ആ വച്ചാനിട്ട് ചക്കന്റെ എണ്ണ ഇണ്ട ചട്ടിലേക്ക അടിപൊളി ന കറമുറ പറയണ ഇവിടെന്തൂര ഇഷ്ടമക്കക്കറി, ആ എണ്ണക്ക് പ നമ്മള് മഞ്ഞൾപ്പൊടിം ഉപ്പും കലക്കി വെള്ളണ്ടല്ലോ ആ വെ അങ്ങനെ തളിച്ചെടുക്കൂലെ നമ്മള്, ഇല്ല ഒന്നും ആവൂല ഒന്നും ആവൂല
ആഹ ഞങ്ങളവിടെ ഇണ്ടാക്കൂട്ടോ, ഇണ്ടാക്കണ ടൈമിലിണ്ടാവും, നല്ലോ ഞെരിഞ് നിക്കൂട്ടോ, പിന്നെ കൊഴഞ്ഞണ്ട്
ആഹ് കൊറേരം വെച്ചാൽ കൊയൊക്കെ ചെയ്യും, ഇമ്മള് കടേൽന്ന് കിട്ടുന്ന അതിൽ എപ്പഴ ഒരു കുല പക്ഷെ നല്ല രാത്ത് നിന്നുമ്പോ ചൂടോടൊക്കെ തിന്നാ ഭയങ്കര രസാ ണ്ടാക്കുമ്പോ മക്കള് തിന്നയിച്ചു ഉണ്ടാക്കി മുയ്വനാ
അത് എങ്ങന അങ്ങനെ നിക്കണത് അങ്ങനെ പീടിയെന്നു ഇത് വാങ്ങണ മാതിരി അങ്ങനെ എങ്ങനെയെ നിക്കാൻ കഴിയ്യായിരുന്നു ഞാനെ നമ്മളിതെത്ര ഉണ്ടാക്കിയാലും കൊറച്ച കഴിഞ്ഞാ പിന്നെ അങ്ങന, ണ്ടാവിണാനാ
അങ്ങനെണാവനെ അത് അപ്പൊ കപ്പള കയ്ല്ലേ വീടേക്കന്ന് കൊണ്ടന്നോ രണ്ട ദിവം മന്നിവ മനസ് വെച്ചാ അത് ഒന്നും സംഭവിക്കും
ഒന്നും ആവില്ല ആ അയി ഞാൻ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോ ഞാൻ അതാ യി
ആ അതെങ്ങനെയാണാവോ ഉണ്ടാക്ക
ഉം അയിലേ ഓല് എന്നെ അറിയുള്ളൂ
ഉം എന്തെങ്കിലൊക്കെ മടി ടെയില് എന്തെങ്കിലുലൊക്കെ ചെയ്യണ്ടാവൂലേ
ആഹ അതുപോലെ തന്നെ ചക്കോണ്ട് ഇപ്പൊ പലേതും ഉണ്ടാക്കുവല്ലോ ചക്കോണ്ട് ജ്യൂസ് അതേമാതിരി ഇത് ലഡു അങ്ങനെയൊക്കെ ഉണ്ടാക്ക
ഏ അതൊക്കെ ഉണ്ടാക്കും അത് മാങ്ങണ്ടൊക്കെ ഉണ്ടാക്കും ഈ കൊറോണ കാലത്ത് ഫുള്ള ചക്ക ക്കുരിയല്ലേജൂസ്
ആ കറി ഒക്ക ആഹ് കറി കൂട്ടനൊക്കെ
ആഹ് മീൻ ഇല്ല ഒന്നുംല്ല മീൻ മുളകിട്ടമാ ചക്കക്കൊരു മുളക കിട്ട ക്കുവാ
ആ ചക്കക്കൂട്ടാന് ആ അന്ന് പിന്നെ ഫുള്ളതേ ആർക്കും പോ പുറത്തക്കും പോകാൻ പറ്റൂലല്ലോ അന്നേക്കാരമാണങ്കി ഈ ചക്ക കൂട്ടാന്എല്ലാരും നല്ലോ തിന്നീണ്ടവ
ചക്കക്കുരു ചക്കക്കുരു ജ്യൂസ് അടിച്ച എന്നാലും പട്ടിണിനാരും കടക്കണ്ടില്ലട്ടോ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട്
എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട്
എന്തെങ്കിലൊക്കെ ആയിട്ടു ഉം രണ്ടു മാസലേ അകത്തെല്ലാരും ഇരിക്കല്ലേ
ആഹ് അല്ല അങ്ങനെയൊക്കെ നമുക്ക് പേടിയാണല്ല എന്താ കാട്ട താ അങ്ങനെയൊക്കെ ഓരോരോ ഇതന്നല്ലോ
പേടിയാണ്
ആഹ കടകളക്കെ പന്ത്രണ്ട് മണിവരെ തുറക്ക അങ്ങനെയൊക്കെയല്ലേ വൈക്ന്നേരം തൊറ്ക്കൂല അ
അ ആ എന്താന്നറിയോ ആ ന്നാ പിന്നെ അയ്ക്കോട്ടെ ഞാൻ വിളിക്കട്ടോ